ആഹ് കേക്ക്ണ്ട് ഇങ്ങക്ക് കേക്ക്ണ്ടോ? ആഹ് നല്ലന്നെ എന്താ ഇങ്ങളെ വിശേഷം?
സുഖാണ് ഇങ്ങനെ പോവ്ണ്ട്
എന്താ ചെയ്യണെ? ചോറ് ആ ആയി
ഉം ചോറ് വെ ക്ക്ണൊള്ളു
ആഹ് അഹ്ശരി ഇന്നെന്താ ചോറിന്?
സാധാ ചോറന്നേണ്
ആഹ് അങ്ങനെ
ഇന്ന് പിന്നെ രാവിലെ നല്ല പൂളിം, മീൻകറിംണ്ടേയിനി
ആഹ് ആഹ് ആഹ്
ഉം
അങ്ങനെ ഇങ്ങളെപ്പളാ നേരത്തെ നീക്കലുണ്ടോ?
ആ ഗ്യാസ്പ്പം നാളെ പുതിയെ ബുക്കെയ്തതോണ്ടേ
ആഹ് ആഹ്
നാളെ പുതിയ ഗ്യാസ് കിട്ടും അപ്പൊ പിന്നെ ഈ ഗ്യാസ് തീർന്ന്ട്ടൂല്ല്യ ഗ്യാസ് തീർന്ന്ട്ടൂല്ല്യ അപ്പൊ അട് പ്പത്താക്കിയില്ല ഗ്യാസ്മ്മെലാക്കി അവിടെ വേഗാവൊല്ലോ? ആഹ് അതെ കുറ്റി കൊടുക്കാൻ വേണ്ടീട്ട് അല്ലെങ്കില് അടുപ്പിലാണാക്കല്
അങ്ങനെ ആഹ് ആ് ആഹ് ഇന്റോടിം അങ്ങൻ തന്നെ വീട്ടില് ഞാൻ ഇപ്പൊ പഠിക്കാണേ പൊറത്ത്
ആഹ് ആഹ്
ങ്ങാ അപ്പൊ വീട്ടില് ഏഹ് ഉമ്മ ഇതുപോലെന്നെയാണ് മിക്ക അടുപ്പത്തന്നെ അടുപ്പത്ത് വെക്ക്ണൊക്കെ അടുപ്പത്തന്നെണ്ടാക്കും
ഞാനടുപ്പത്തന്നെ ആക്കല് ഇതിപ്പോ ഗ്യാസ് തീർന്നപ്പോ കൊറച്ച് പൊറത്ത്ന്ന് നറച്ചേനി
ആഹ് ആഹ് അങ്ങനെ ഇനി കുറ്റി കൊടുക്കണംന്നുണ്ടെങ്കി ഈ പറഞ്ഞ പോലെ കാലിയാണോല്ലോല്ലെ?
അതെ കുട്ടി കൊടുക്കണ കാര്യ ല്ല അങ്ങനെ ടച്ചുണ്ടോ? മ് പൊതുവെ. മഴയ്നീ ഇപ്പം മഴ പ്പൊ തോർന്നിട്ടോള്ളു.
അതെലെ നല്ല മഴയുണ്ടാ?
ചെറിയ മഴപ്പൊ പെയ്തിനു പെയ്തിപ്പോ ചോർന്ന്. ല്ലേ.
മ്ഹ്
ഇപ്പം മഴ ചോർന്നിട്ടേള്ളു
എന്താ
യാത്രകൾക്കൊക്കെ പോവലുണ്ടോ?
ഓഹ് ഉണ്ട്, പോവലുണ്ട്.
ഏഹ് ആഹ് വല്ലപ്പോഴും.
അങ്ങനെ.
പിന്നെ സ്കൂളൊക്കെ തൊർന്നപ്പോ പിന്നെ കയ്യിലില്ലല്ലോ.
ആഹ് ആഹ് ആഹ് ആഹ് മക്കളൊക്കെ എല്ലാരും.
ഓഹ് ബടെണ്ട് മോന് പത്ത്ല് കഴിഞ്ഞ്. മോള് നാൽലാ.
അയ്ശരി അങ്ങനെ.
ആഹ് അവ്ടെ ചോറൊക്കായോ?
ആ ചോറായി. എന്താ, ആഹ് ഹോസ്റ്റല് ഹോസ്റ്റ് ഹോസ്റ്റലല്ല റൂം ഇട്ത്ത് നിക്ക.
ആഹ് അത്ശരി.
ആഹ്.
അവ്ടെ നല്ല കാലാവസ്ഥയിരിക്കുല്ലേ?
എവിടെ ഇവിടെ.
ആഹ്.
ഇവിടെ അത്ര നല്ല കാലാവസ്ഥന്നാലും ചൂടാണ്.
ഭയങ്കര ചൂടല്ലേ, പിന്നെ അറക്കിനവയില് നല്ല ചൂടാണല്ലോ. അറക്കിന വയ്ല് ഭയങ്കര ചൂടാണ് പറയാ.
ആഹ് അത് പിന്നെ ഇവിടെ പിന്നെ എന്ത്‌ച്ചാല്. ആഹ് വൈകുന്നേരൊക്കാവുമ്പോ ഒരു തണുപ്പുണ്ടാവും.
ആഹ് അത്ശരി വയനാട്ടിലൊക്കെ പോവല്ണ്ടോ?
വയനാട്ട്ക്ക് പോയിട്ടുണ്ട് എപ്പൊളങ്ങനെ അങ്ങനെ. പോം എപ്പം പോക്കൊന്നുല്ല ഒന്ന് രണ്ട് മൂന്ന് പ്രാശ്യം ഇതുപോലെ പോയിട്ടുണ്ട് എടക്കും വഴകൊക്കായിട്ട്.
ആഹ് ശരി.
അങ്ങനെ പിന്നെന്താണ് ഇങ്ങൾക്ക് ഒ ഒ. സ്ഥലങ്ങള് കാണാന് ഞാൻ പഠിക്കണല്ലോ അങ്ങനെ ലീവ് കിട്ടുമ്പോ വീ ട്ടിന്നല്ലാരും കൂടിട്ടൊക്കെ പ്പളും പോയെങ്കി അങ്ങനെ പോവും.
ആഹ് ശരി പഠനം കഴിയാനായില്ല.
പഠനം കയ്യാൻ ഇനിയുണ്ട് രണ്ടര വർഷം.
ആഹ് ശരി.
ആഹ് അങ്ങനൊക്കെയ്ട്ട് ഭർത്താവ് എവിടെ നാട്ടിലാ ഗൾഫിലാ?
ആള് എന്റകയ് ഇണ്ട് വണ്ടി കയ്ക ഓട്ടോ കയ്ക.
ആഹ് ആഹ് ആഹ് ആഹ്.
ഇന്ന് ഞായറാഴ്ചയപ്പോ ഓട്ടോ കയ്ക്ണ ദെവസാണ്.
ആഹ് ആഹ് ഓട്ടൊള്ള ദിവസാണോ?
ഓട്ടോ കഴുകുന്ന ദിവസാണ്.
അങ്ങനെ ആഹ് ആഹ്.
ഇപ്പൊ കൊറച്ച് ചെകിരിയൊക്കെ കൊണ്ടൊന്നിലയ്ല് അപ്പൊ അത് കൈകി വൃത്തിയാക്ക.
അയ്യെപ്പെട്ട ആഹ്
ഇന്നിപ്പൊ ജപ്പാവള്ളത്തിലാ കഴുകല് ചോർക്ക് മീൻകറില്ലേ. ജപ്പാൻ വെള്ളം
അതെന്ത് വെള്ള
ജപ്പാൻ പൈപ്പില് വെര്ണെ വെള്ളാണ്
അത്ശെരി
അഭാത്തൊന്നുല്ലല്ലേ ആഹ് അപ്പൊ പൈപ്പ് വെള്ളാണ് ജെപ്പാൻവെള്ള പറയാ വടെന്നു ജപ്പാൻ വെള്ളം വന്നീല്ല
അങ്ങനെലേ ഈ ഇങ്ങ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആട്ടിയാട്ടിറ്റ്ങ്ങനെ വര്ത്ത്ണത
അതല്ല
ഏഹ്
പൈപ്പെന്നെ
പോർത്ത് പൈപ്പ്ണ്ടാവ ണതാ
ആഹ് ആഹ് സാധാ നമ്മളെ പൈപ്പ് പോലെ തന്നെ പഞ്ചായത്ത്ന്ന് ആഹ് കിട്ട്ണെ പൈ പ്പാ അതിവ്ടെ ഫിറ്റെയ്തതാണ് ഒന്നരാടന്നേ ഇപ്പ വേരെള്ളൂ വെള്ളവും
ആഹ് ആഹ് ആഹ് അയിന്റെ പേര് ക്കറിയണ്ടെര്ന്നില്ല
ആഹ് അത്ശെരി ചെലോൽക്കറിയില്ണ്ടാവൂല അതാണ്
ആഹ്
ഓരോ വാത്ത്ക്ക് ചെലപ്പോണ്ടാവുലല്ലോ
ഉം പിന്റെ വീടിന്റെ ഭാത്തൊന്നും അങ്ങനെല്ലാ തോന്ന്ണ്ട് കണ്ടിട്ടില്ല അങ്ങനെ
ആഹ് കണ്ടീലല്ലേ ചെലെ സ്ഥലത്തൊക്കെ പൈപ്പ് ഇട്ട് പോയിട്ടൊള്ളു
ആഹ്
വെള്ളം വന്നീല്ല നമ്മക്ക് രണ്ടോല്ലായ് ആഹ് മ്മക്ക് രണ്ടോല്ലായി വര്ന്നിട്ടോ പൈപ്പോല് ഇട്ട് പോയിട്ട് കുറേ കഴിഞ്ഞപ്പോ പിന്നെ വരാൻ തോടങ്ങി
വരാറിയാ ആഹ് അങ്ങനെക്കെ ന്നാ പിന്നെങ്ങക്ക് വെറ്തിരിക്കുമ്പോ ന്ത ചെയ്യല്
കോഴിക്കളെക്കെണ്ട് ഓരെ നോക്കു ഉം
അല്ല ഈ മുട്ടട്ടല്ണ്ടാ?
ഓ ഇഷ്ടം പോലെ കിട്ടും ഇഷ്ടം പോലെല്ലെങ്കിലും ഓഹ് വിക്കല ഓ വിക്കും ചെയ്യും
ചെലവിട്ടിലക്കെപോലെ അവർക്ക് ഉപയോഗിക്കാനുള്ള കിട്ടും അങ്ങനെണ്
ആഹ് ഞമ്മക്കാവശ്യത്തിനുള്ള എടുക്കും ചെയ്യും പിന്നയില് ബാക്കി വരുന്നത് കൊടുക്കും ചെയ്യും ആഹ് ഒരു പത്ത് പന്ത്രണ്ട് പൈമൂന്നെണ്ണോക്കെള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ
ആഹ് ഇങ്ങക്കൊന്നും പിന്നവിടങ്ങനെ ണ്ടാവൂലല്ലേ? ആഹ്
അങ്ങനെന്നും ഏ എപ്പോളുങ്ങനെ ഉം ഉമ്മാന്റെ വീട്ടില് ഇത്പോലെ കോറ്ച്ച് കോഴിണ്ടായിരുന്നു അത് കൊ ച് ഒന്ന് രണ്ടണ്ണോക്കെ അയിന് മാത്രോന്നുല്ല അയ്‌ ഇപ്പ അതൊന്നുല്ല സമയത്ത് ഇണ്ടെര്ന്നു ഇപ്പ അതൊന്നുല്യ
അയ്‌രുബ് നല്ല ഇത് വേണം സൗകര്യം വേണം കോഴിനോക്കെ പൊറ്റണെങ്കി സൗകര്യം വേണോ പിന്നെ തിന്നാനും നല്ലോം കൊടുക്കണം അയ്റ്റക്കും
ആ അത് ശെരിയാ പിന്നെ ഇങ്ങനെ നോക്കുമ്പോ ഇമ്മങ്ങനെ ഇമ്മാക്കൊക്ക ഉം ഞാന്പ്പം പഠി ക്ക്യാണല്ലോ വേണങ്കി ഇമ്മാക്ക് വീട്ടിത്തെ പണികള് കഴിഞ്ഞിട്ടന്നെ ഇപ്പ അതൊന്നും നോക്കാള്ള നേരോന്നുല്ല
ആ ആ ഞാൻ പിന്നെ പണിക ള് കഴിഞാ പിന്നെ ഓല തൊർന്നിട്ട് നോക്കി
ആ
ഞമ്മക്ക് അയ്‌ല്ള്ള ഇത് വേണം..
ഉം അതന്നെ അയിന് വേണം..
പിന്നെ എങ്ങട്ട് തിരിയാനും കയ്യുല..
എന്താണ് ആ അതാ എവ്ട്ക്കും പോക്കൊന്നടക്കൂല. ആ അതന്നെണ്. ഇപ്പത് തീറ്റ കൊടുക്കണം പിന്നെ അതും
ഉം പോയി വര ന്നല്ലാതത്
ആ പിന്നെ ഈ രാത്രി വൈകുന്നേരം ആവുമ്പോത്തിന്. ഇതിനെ കൂട്ടി. കേറ്റ അതൊക്കണ്ടല്ലോ
ഓ. ദൂരയാത്ര ഒന്നും പോവാൻ കയ്യൂല ഐറ്റങ്ങളെ. തൊർന്ന്ട്ട് നോക്കണ്ടേ
പ്രശ്നാണ്
ഉം പിന്നെ തയക്കള്ളോര്ക്ക്. പ്രശ്നല്ല്യ
ആ. എപ്പളോ വീട്ടിൽ അട്ത്തക്ക ഇങ്ങനെ നോക്കാനും കൊഴിനെ കേറ്റാന് ആൾക്കാരക്കെണ്ടെങ്കി. പിന്നെ കൊഴപ്പല്ല പക്ഷെ അതും. ഞമ്മക്ക് എപ്പളൊന്നു പോവാം പറ്റുലല്ലേ. എന്നോ രണ്ടോ പ്രാശ്യല്ലേ. ഇപ്പൊ പറയാം പറ്റൊള്ളു.. അങ്ങനക്കെ
ഉം എന്താ ഉച്ചക്കന്താ. ഭക്ഷണ എന്താ
ഉച്ചക്ക് നാട്ടീന്ന് വരുമ്പം ബീഫ് പവുതി. വേവിച്ച്. കൊടുന്നുണ്ടെയ്‌ര്ന്നു..
ആ ആ
അപ്പൊ അതും. മോര് കറി ഉണ്ടാക്കാ. വിചാരിച്ചിട്ടാണ് ഉച്ചക്കൽക്ക്. ഉം അന്നാ ചോറായി ബീഫായി ഇഞ്ഞി. മോര് കറി കൂടി ആക്കാന്ണ്ട്
ആ ആ ആ
അങ്ങനെ
സ്വന്തായിട്ട് ഇണ്ടാക്കാ അറിയോ
ഓ. അത് ഇപ്പൊ ഇവട വന്ന്ട്ട് മൂന്ന് വർഷായി അപ്പൊ പഠിചി
ഏ ഭക്ഷണൊക്ക സ്വന്തം ഇണ്ടാക്ക്ണ ആളാലെ
ആ ഞാന് ഇന്റെ കൂടെ. കുട്ടിയള്ണ്ട് എല്ലാം ഇവട വന്ന്ട്ട് ഇണ്ടാക്കിയോക്കി
ആ പിന്നെപ്പ ഒക്ക ണ്ടല്ലോ. ആ ഫോൺല് നോക്കി ഇണ്ടാക്കാലോ
ആ ഫോൺലും നോക്കാ. പിന്നെ എന്തേലും ഇണ്ടെങ്കി രാവിലെ ഇമ്മാനെ വിളിക്കും. അപ്പ ഇമ്മ പർഞ്ഞെരും. അപ്പ അത് ഇണ്ടാക്കും
ആ അത് ശരി
ഇപ്പ പിന്നെ അങ്ങനെ വിളിക്കലൊന്നുല്ല. ഒക്ക എല്ലാ ഒരു വിധം. അറിയ സാമ്പാറും കറികളും മീൻ മീൻ മീൻ കറി പിന്നെ മീന് വ്‌ടെങ്ങനെ കിട്ടൂല. അപ്പൊ പിന്നെ ഏഹെ മീന് വടെ തമിഴ്നാട്ട്ലാണേ പഠിക്ക്ണത്.
ആഹ് ആഹ്.
ആപ്പൊ പിന്നെ മീനങ്ങനാണ്ട് കിട്ടൂല.
വടെ പ്പൊ വടെ പ്പം മീനിങ്ങനെ കിട്ടൂല പ്പം ട്രോളിംങ്ങായതോണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്. അപ്പം മീന് മീനൊക്കെ പിന്നെ ന്താച്ചാല് വീട്ടിന്നെന്നെ കറിണ്ടാക്കി കൊണ്ട് രും.
ആഹ്. പോവ്‌മ്പൊ വീട്ട്ന്ന് കൊണ്ടേര്ലാലെ.
ആഹ് വെര്മ്പൊ രണ്ടൂസ്ത്തിന് ള്ളെ കറിയൊക്കെ കൊണ്ട്രും. വന്ന ആ ഒര് ദിവസൊക്കെരു തപ്പിടുത്താവും ണ്ടേലും കേറാനും, ണ്ടാക്കാനും, കേറാനൊ ക്കെ. പിന്നെ സാധനങ്ങളൊക്കെ പിറ്റ്യേസ്ത്തിനുള്ളത് രാത്രിക്കെ റെടിയായി. പിറ്റ്യേ സ്ത്തിനുള്ളത്ണ്ടാ ക്കാൻള്ളെ നേരൊന്നും ണ്ടാവൂല ഫസ്റ്റ്ത്തെ അന്ന്. രാത്രി ട്രെയിൻലൊക്കെ വന്ന്ട്ട് ക്ഷീണാവും. അപ്പൊ ക്കെട്ന്ന് ഒർങ്ങലൊക്കെ ആവ്മ്പ അങ്ങൻത്തെ ദിവസം കറികളൊക്കെ കൊണ്ട്രുമ്പ അതൊക്കെ ചൂടാക്കിട്ട് പിറ്റ്യേസം അയിന്റെ പിറ്റ്യേസൊക്കെ കൂട്ടാൺ ളെ ണ്ടാവും.
ആഹ് ആഹ്
പിന്നെ ഒറങ്ങും. ആഹ് രണ്ട്സം ങ്ങനെ വന്നദിവസം ങ്ങനെ രണ്ട്സം ഒപ്പിക്കും. കറിം. അങ്ങനെ ഓരോന്നായിട്ട് കൊട്ന്ന്ട്ട് പിന്നെ അവ്ട്ന്നങ്ങാണ്ട് ഞങ്ങക്ക് അവ്ടൊര് ചന്ത ണ്ടാവും. പിന്നെ അട്ത്ത് കടകളുണ്ട്. അപ്പൊ അങ്ങനെ പച്ചക്കറികളൊക്കെ ചന്തേന്ന് മേടിക്കും.
ആഹ് അല്ലാതെ പൊർത്ത് മറ്റെ മന്തി, ബിരിയാണി അതൊന്നും കിട്ട്ണ പിട്യ ണ്ടാവൂല.
അത് ഇണ്ട്. പക്ഷെ അങ്ങനെ പൊർത്ത്ന്നങ്ങനെ കഴിക്കലില്ലാ. നെ നോല്ലോന്നല്ലല്ലെ ഇപ്പൊ. ഇവടെ പിന്നെ അങ്ങനെ കിട്ടണതൊക്കെ പ്പെ ഈ തമഴമ്മാര് ണ്ടാക്ക്ണെ ചിക്കൻ റൈസ് ബംഗാളോളൊക്ക ണ്ടാക്ക്ണ എപ്പളേലും പൂതി ക്കൊന്ന് കഴിക്കും. പക്ഷെ കൂട്തലും നമുക്ക് പേടിയാണ് കൊറെ കഴിക്കാൻ.
ആഹ് ആഹ് ശരി.
പിന്നെ എല്ലാർക്കും വടെ തന്നെ എല്ലാം മേടിക്കും സൂപ്പർ മാർക്കറ്റ്ണ്ട്. അപ്പൊ അട്ത്ത്ന്ന് എന്തൊള്ളെ എന്ത് ണ്ടാക്കാണ്ടെങ്കിലും അങ്ങനെ സാനങ്ങള് മേടി ക്കമ്മള്. പിന്നെ എല്ലാരും ഫ്രണ്ട് സൊക്കെ കൂടി ട്ടങ്ങനെ ചായൊടിക്കാനൊക്കെ പോവ്മ്പം എന്തേലൊക്കെ എല്ലാരും കൂടിട്ട് മേടിക്കും അങ്ങനൊക്കെ.
ഫ്രണ്ട് സൊക്കെ കൂടി ഏഹ് എൻജോയ് ചെയ്ത് പോക്മ്പ അങ്ങനെ കഴിക്കൂലെ.
ആഹ് അങ്ങനെ കഴിക്കും.
പ്പൊര് എൻജോയ്മെന്റിന്റെ സമയമാണല്ലൊ ലെ
അതെ അതെ അതൊണ്ട് പക്ഷെ പറയാം മാത്രപ്പൊ എൻജോയ്മെന്റൂല്ല വീട്ടീക്ക് പോണം വീ ട്ടീ പോണം തന്നെ എപ്പളും ണ്ടാവാ.
വടെ നിന്ന് ഒര് മട്പ്പാ ലെ
ഉ
വ്ടെ നിക്ക്മ്പം വിചാരിക്കും വീട്ട് പോണംന്ന് ലെ.
ജോലി ലി തെരക്ക് നി പ്പൊ തൊക്കെ കഴിഞ്ഞാല് ജോലിയും, തെരക്കും കാര്യങ്ങളൊക്കെ ആവോലൊ.
ആഹ് അതെ.
അങ്ങനൊക്കെ ആയിട്ട്. ങ്ങൾക്ക് സഹായിക്കാനും മക്കളൊക്കെ നിക്കൊ?
ഓഹ്. പ്പൊന്ന് ചെർതാണ് ന്നാലും കൊഴപ്പല്ല്യാ. ഓല്പ്പം കളീലാണ് ഉം. ഓള് പ്പം കളീലാണ്.
ആഹ് ആഹ് ആഹ് അങ്ങെ ന്നാ ശെരി
ആഹ് ന്നാ പിന്നെ പ്രത്യേയ്ച്ചൊന്നുല്ലല്ലോ ന്നാ ശെരി ഞാ വിളിക്കട്ടോ ന്നാ ശെരേ ആഹ് ഓകെ